കേൾക്കാമോ?
ആഹ് കേൾക്കാം അവിടെയോ?
ആഹ് കൊഴപ്പല്ല ഇവെടപ്പോ മഴ തുടങ്ങീക്ക്ണ്. അപ്പ ഞാന് ജന വാതിലൊക്കെ അടച്ചതാണ്. മറ്റെ മഴയന്റെ സൗണ്ട് കൊണ്ട് കേൾവി കുറവിച്ചിട്ട്!
ഞങ്ങള് പാടത്തിന്റെ ഇതെണ്. റെയിലും പാടൊക്കെ ഇള്ളതാണ്.
ആഹ്. നമ്മള് ഇവിടെ വയല്.
ആഹ്. ഞമ്മള് ഇത് ഈ മഴേക്കാവുമ്പോണ്ടല്ലൊ. ഈ ഓരോ ഇതിന്റെക്കെ സൗണ്ട് ഇങ്ങനെ കേക്ക. രാത്രി ഒക്കെ ആകുമ്പ അതാണേക്കാ രം അധികം കേൾക്കല്. ജനലും വാതിലൊക്കെ തൊറന്നിട്ടാല്.
നമ്മക്ക് ഇവിടെ ഇങ്ങനെ എന്താ പറയാ കാറ്റ് ബയലായോണ്ട് കാറ്റിങ്ങനെ അടിക്കുന്ന ഇങ്ങ് ഒച്ച ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം.
ആഹ്. ഞങ്ങള് ഉം. മുന്നില് വീടിന്റെ മുന്നിലൊക്കെ പാടായതൊണ്ട് മഴ പെയ്താല് വെള്ളം. നറയും.
ആഹ് ഇവിടിം അങ്ങൻ തന്നെ വെള്ളം നെറയും മുന്നില്.
ആഹ്. ഒരു കഴിഞ്ഞ പ്രാവശ്യല്ല അയ്ന്റെ മുന്നത്തെ പ്രാവശ്യം ഒക്കെ മുറ്റത്ത് ക റ്റൊക്കെ കണ്ട് കേറി പരന്ന് നിന്നീന്ന്.
ഏഹ്.
അങ്ങൻത്തെ ഒരിതാണ്. റെയിലിന്റെ ഇപ്പറ്ത്താണ് ഞങ്ങള്.
ഞമ്മള് അങ്ങൻതന്നെ എന്താ പറയാ മുന്നിൽ തന്നെ വയലാ.
ഒക്കെ കേറണം ഇന്ന്ണ്ടെങ്കില് പാടവും റെയിലും മുറിഞ്ഞ് കെടങ്ങിട്ട് വേണം അങ്ങട്ട് കേറണമെങ്കില്.
ഏഹ്.
വീട്ടിൽ കഴിയും. ഇങ്ങനെ ഉള്ളു വഴി റോഡ്ണ്ട്. അത് പിന്നെ കൊറെ ചുറ്റിവളഞ്ഞു കറങ്ങണം. നമ്മള് വണ്ടിക്കേയിട്ട് പോകുമ്പോ അങ്ങനെ കറങ്ങി പോകും. അതല്ല ബസ്സില്. കേറണന്നുണ്ടെങ്കില് റെയില് മുറിഞ്ഞു കടന്നിട്ട് അപ്പുറം കടക്കണം.
ഏഹ്. ഇവിടെ ഫുള്ള് എന്ത പറയാ മുന്നില് ഫുള്ളു വയല. പിന്നെ മേലെ മെയിൻ റോഡ്വ.
ആ പിന്നെ ഞങ്ങള് പാടത്ത് പച്ചക്കറി ഇതൊക്കെ ഇണ്ടാക്കും. മഴ ആവോളം ഞങ്ങള് ഇണ്ടാക്കിയ പച്ചക്കറി തന്ന്യെ ഞങ്ങള് ഉപയോഗിച്ചിന്നെ.
ഏഹ്.
ഉം. പച്ചക്കറി ഇണ്ടാക്ക്യാല് നമ്മള് പിന്നെ കടേന്ന് വാങ്ങേണ്ട ആവശ്യം ഇണ്ടാവുല. എന്തെങ്കിലും ഒന്ന് കൊറച്ച് മെനക്കെട്ടാ മതി.
ഉം. കൊറ്ച്ച് മനക്കെട്ടാലും നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ട്ള്ള വെഷൊന്നും അടിക്കാത്ത കിട്ട്വല്ലോ. വെജിറ്റബിൾസ് ഒക്കെ.
കൊറ്ച്ചൊരു സാധനം ഇണ്ടാക്ക്യാലെ അയിമ തന്നെ ഒരുപാട് കായ്ക്കൊല്ലോ.
ആഹ്. കായ്ക്കും കായ്ക്കും.
ഉം. ഇപ്പൊ ചെരങ്ങ അതുപോലെ പയറ് അതൊക്കെ ഈ മയ ഈ സീസൺ വരെ ഒക്കെ ഉണ്ടായിന്ന്. മഴായി പാടത്ത് വെള്ളം കൂടുന്നവരേക്ക് അതന്നേണ് ഉപയോഗിച്ചീന്നത്.
ആണൊ. ഇവിടെ പിന്നെ മെയിനായിട്ട് നമ്മള് നോക്ക വഴുതന അങ്ങനത്തെല്ലാം ഉണ്ടാവും.
വഴുതനങ്ങ ആകുമ്പം നമക്ക് പിന്നെ വീട്ടിലും മുറ്റത്തും പറമ്പിലൊക്കെ ഇണ്ടാക്കാലൊ.
ആ പിന്നെ പാവക്ക അങ്ങൻത്തൊക്കെ പിന്നെ മെയിനായിട്ട് ഇണ്ടാവ.
ആഹ്. ഞങ്ങള് ഇങ്ങനെ ഈ ചെരങ്ങ, വെള്ളരിക്ക അതുപോലെ പയറ്! അങ്ങൻത്തൊക്കെ പാടത്ത് ഇങ്ങനെ നെരന്ന് ഇണ്ടാക്കുമ്പളെ.
ആഹ്. ആഹ്.
പട്ടൊക്കെ ഇട്ടുകൊടുത്ത് പരത്തി ഇണ്ടാക്ക്യാല് നല്ല ഇണ്ടാവും.
ആഹ് ഉണ്ടാ ഉണ്ടാ നല്ലതു ഉണ്ട
ട്ട് നമ്മള് പയറ് വതക്കണന്ന്റിയ കുറ്റി പയർ എന്നൊക്കെ പറയുംനിങ്ങളെ അവിടെന്താ പറയാ അ റില അത് നമ്മളിങ്ങനെ ഏല നുള്ളി കൂട്ടാണ്ടാക്കും ആ സാധാ നീണ്ട പയറല്ല ഒര് തൊലിച്ചിട്ട് മണിടുത്തിട്ട് ഇണ്ടാക്കണ
ആഹ് മനസ്സിലായി മറ്റേ എന്തോ ഇവിടെ പറയൂ കുറച്ച് വലിപ്പ ഉണ്ടാവുള്ളൂ അതൊ
ആഹ് അത് അധികം നീളം വെക്കൂല അപ്പ അതുകൊണ്ട് നമ്മള് കണ് തെറ്റിയാലാണെങ്കി പെട്ടന്ന് മൂപ്പ്റേറും ചെയും പിന്ന അത് അരിഞ്ഞഞ്ണ്ടാക്കാൻ പറ്റൂല ഫുള് നുള്ളിത്തോലി
ആഹ് ആഹ് എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പറയാ ശേ അയിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല
ആഹ് ഞങ്ങിങ്ങനെ ഒരു പാടത്ത് രണ്ട് കണ്ണത്തിലൊക്കെ അതിങ്ങനെ ടാടർ കൊണ്ട് പൂട്ടീന്റെശേഷം പിന്നെ അത് വതച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കൂ
ആ പക്ഷെ ഇവിടെ അത് വീട്ടിന്റെ അടുത്ത് നമ്മൾ വേറ അത് പ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് പടർന്ന് വരു
ഹേ ഇത് വള്ളിയായിട്ട് പോവൂല ഒരു കുറ്റിമ്മ ഇങ്ങനെ പൊന്തി നിക്കോള്ളൂ നമ്മളൊരു മുട്ടിൻ്റെ കതറ്റ അങ്ങനെ പൊന്തി നിൽക്കോളും വള്ളിയായിട്ട് പോകില്ല മറ്റേൻ്റെമാരെ
അത് അപ്പ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഏതെങ്കിലും ഇരിക്കോ
ആഹ് ന്നിട്ട് പിന്നെ ആദ്യമന്ന് ഇങ്ങനെ ഏല നുള്ളീട്ട് ഇലങ്ങനെ തൂമ്പ് വരുമ്പോ അഹ്‌ നുള്ളിറ്റിപ്പേരിണ്ടാക്കാം നമുക്ക്
ഏഹ് എന്നാ ഇവിടെ അങ്ങനെ അങ്ങനെയല്ലാട്ടോ ഇവിടെ ആ ഇല നുള്ളിട്ടൊന്നും ഉപ്പര് വെക്കൂല
ആഹ് നല്ല രസണ് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ അങ്ങനെ ഇണ്ടാക്കിയിട്ടുണ്ടെങ്കില്
ഇവിടെ പിന്നെ ചേ മറ്റേ ചീര പിന്നെ നമ്മള ഇതില്ല കുമില് കുമില്
ആഹ്
അതൊക്കെ പിന്നെവിടെ കിട്ടുകണെങ്കിൽ നമ്മളതൊക്കെ എടുത്ത് വെക്കും കുമിൽ നല്ല ടേസ്റ്റാ
അഹ്‌ ഹേ ഈ പയറ് നമ്മൾ മറ്റേ പയറിനെക്കാട്ടും ടേസ്റ്റ് ആണ് പക്ഷെ ഇണ്ടാക്കിട്ട് വായില എത്തണെങ്കിൽ കുറച്ചൂടടൈ കൂടി ക്കുന്നുള്ളൂ നമ്മളത് പാടത്തു നിന്ന് ഇങ്ങനെ നടന്നന്നുള്ളണം നമ്മൾ കണ്ടത്തിൽ ഇങ്ങനെ പരത്തി ഇണ്ടാക്കിയതാവൂല്ലോ അപ്പൊ നടന്ന് നു ള്ളി ഇണ്ടാക്കി പിന്നെ മൂപ്പ് എറിക്കണെങ്കിൽ അത് അരി ഞ്ഞാല് ഒര് ചമർപ്പണിയക്കാരം കൂട്ടാൻ വെക്കുമ്പോ അപ്പൊ എന്ത് ചെയ്യണം ഫുള്ള് തൊലിച്ചി ഇണ്ടാക്കണം എന്നിട്ട് പയറിന്റെ മണി മാത്രയിട്ട അത് ഇങ്ങനെ ത ക്ക പിന്നെ മക്കള് സ്കൂളട്ടരുമ്പോളൊക്കെ ഉ വായി ട്ടുള്ള ഒരു ദിനെ അങ്ങനത്തെ ഇണ്ടാക്കി കൊടു അത് ഇല്ല അത് അങ്ങനെ ഇണ്ടാക്കലില്ല
ഉം അല്ല ഞാന്ന്
അവിടുക്കെ വരുന്ന ടൈമിൽ അവിടുത്തോരന്നും കുമിലൊക്കെ ഇഷ്ടമാതിരി ഞാ കാണും പക്ഷെ അവരൊന്നുംവിടുന്ന് കുമില് പറിച് നിന്ന്ണ് ഞാ ഇതുവരെ കണ്ടിട്ടില്ല അതാ ഞാൻ ചോയിച്ചേ
അതിപ്പോ ഞങ്ങളിപ്പോ പയറിന്റെ ഏല ഇണ്ടാക്കുംന്ന് പറഞ്ഞല് നിങ്ങൾക്ക് അത് അറിയില്ലല്ലേ ന്ന മാരി ഞമ്മക്കറിയല് ഇപ്പൊ അതൊക്കെയാണ് ഓരോ സ്ഥലത്തിന ഓരോ ഇതാന്നെ ക്കാരോ
ക്കുന്ന ടൈമിൽ ന്റെ ഉമ്മച്ചി എടുത്തിട്ട് അത് ഇങ്ങന കറിവെക്കും പക്ഷേ നമ്മള അവിടുന്ന് ന്നും പക്ഷ ഉമ്മമ ഒന്നുംടുത്ത് തിന്നൂല്ല
ആഹ്
ഓല് പറയൂ വെഷാ വെഷാന്ന് പറയൂ
ആഹ് അത് നിങ്ങളീ കുമിലിന്ന്ക്കഞ്ഞ ഇവിടെ കൂന്ന്ന് പറയണ അതാണോ
ആഹ് കൂണ്ന്ന് പറയുന്നതന്നെ
ആഹ് അത് പിന്നെ ഈ ഇടി വെട്ടണ ടൈമില് അങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ടാണ് ആൾ ക്കാര് നോക്കിട്ക്ക്ണെ കാണാ
ഭൂമിന്റെ അതിന്റെ വിത്ത് ഉണ്ടാവും നമ്മള് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നത് ഭൂമി നമ്മളെ ഇടിവെ ട്ടിട്ട് ഭൂമന്റെ അടിന്ന് ഇങ്ങനെ ഇണ്ടായി വരുന്നത്
ആഹ് അതെ അങ്ങൻ പിന്നെ ആഹ് ഇടിവെട്ടി ഉണ്ടാവണ ആഹ് പിറ്റേ ദിവസം ആൾക്കാര് ഇങ്ങനെ നടന്നു പൊട്ടിക്കണ കാണാം പിന്നെ അല്ലാത്തപ്പോ ക്കുമ്പ അത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെണ്ടാവും ന്നക്കെ പറഞ്ഞേ കേട്ടിട്ട്
ആഹ് അതിനൊരു ടൈമ്ണ്ട് ഒരു ടൈം ഉണ്ട് നമ്മള് ഇടിപൊട്ടേന്റെ പിറ്റേന്ന് ഇങ്ങനെമ്മള് ഇങ്ങനെ പോയി നോക്കുമ്പോങ്ങനെ കുമിൽ അവിടെക്കെ കാണും അപ്പ നമ്മളത് പറിച്ച്ട്ക്കും
ആഹ്
അയിനൊരു ടൈമുണ്ട് അത് കഴിഞ്ഞാ പിന്നെ ങ് ഭയങ്കര ചെലോർക്ക് ഇൻഫെക്ഷൻ വരും അതായത് ഇങ്ങനെ ചൊറച്ചിലൊ
ആഹ് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്ന് ഞാൻ കേട്ട്ക്ക്ണു പക്ഷെ ഞാനങ്ങനെ കൂട്ടി നോക്കിയിട്ടില്ലേ
ഉം നമുക്കകന്നാല് അത് കി തായിട്ട് നമ്മളങ്ങനെ തപ്പും ഇറങ്ങി തപ്പും നമ്മൾ അത് ഭയങ്കര ടേസ്റ്റ അതിന് അതുപോലെ തന്നെ കൊറച്ച് എന്താ പറയാ ആരോഗ്യക്കെ അതിൽത്ത് നമുക്ക് കുറച്ച് കൂടി സംരക്ഷിക്കാനൊക്കെ പറ്റുംന്ന് പറയാം
ആഹ് അത് ഈ പ്രായ ആയ ആൾക്കാർക്കൊക്കെ അയിന്റെ ഇതറിയു ഞമ്മക്കൊന്നും അതൊരു വിലണ്ടാവൂല
ഉം നമ്മള് പിന്നെ ഇവിടുന്ന് മഴ ഇടിപൊട്ടി അങ്ങനത്തെ മഴ പോത്താ നമ്മളിങ്ങനെ പറമ്പിന് ചുറ്റ്ങ്ങനെ നടക്കാൻ തുടങ്ങും കിട്ടോ കിട്ടോ കി ട്ടോ നോക്കിട്ട്
ആ ഇവിടെ അങ്ങനൊന്നും നടക്കലില്ല പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ഓരോരുത്തര് പറഞ് കേ കേട്ട മ്മക്ക് അങ്ങനെ ആ ടൈമ് ഇങ്ങനെ ആകുമ്പോ ഇടിവെട്ടിയൊക്കെ അതില് പിറ്റേ ദിവസം അങ്ങനെ ഒന്ന് നടന്ന് നോക്കണൊക്കെ കാണാ പിന്നെങ്ങനെ നി വെറുതെ നി ണ കണ്ടാലും ആരും എടുക്കൂല അപ്പൊ ഞാന് ചോദിച്ചിക്ക്ണ് എനിക്കറിയാത്ത കാരണംങ്ങനെ അയൽവാസികളോടൊക്കെ ചോയിക്കും അപ്പ അവര് പറ അങ്ങൻത്തെ ടൈമില് എടുത്ത് കൂട്ടാൻ വെക്കും അല്ലാത്തപ്പോ എടുക്ക്പോ ചിലർക്ക് ചൊറിയും ചിലവർക്ക് പ്രശ്നംന്നും ഉണ്ടാവില്ല പറയും
ആഹ് ചിലവർക്ക് പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് പിന്നെ പ്രശ്നം ഇല്ല നമ്മൾ ഫുൾ ടൈംങ്ങന എന്താ പറയാ തപ്പി തപ്പി തിന്നും
ഉം ഞങ്ങള് പിന്നെ ഈ ചീരേന്റെ ഇത് അതുപോലെ മുരിങ്ങന്റെല
ആഹ് അത് അതൊക്കെ നമ്മള് ഇവിടെ മുരിങ്ങ ഇതാക്കും താളി ക്കും
ആഹ് എല താളിക്കും ചെലപ്പോക്കെ അല്ലെങ്കി പിന്നെ ഉപ്പേരി ഇണ്ട ക്കണ ഇണ്ടാക്കും കറി വെക്കണില്ലാന്നുണ്ടെങ്കില് ഞാ ഇതേ മാതിരി എല താളിച്ചിട്ടൊക്കെ
അതെ നമ്മളങ്ങനത്തന്ന വെക്കല്
ആഹ്
പിന്നെ വേറെ എന്തൊക്കെ?
വേറെപ്പെന്താ ഇങ്ങനെ ഇതിപ്പോ വൈകുന്നേരൊക്കെ ആണെങ്കില് മക്കൾക്ക് ഞാൻ ഈ പറഞ്ഞില്ലെ പയറ് തൊലിക്കണെന്നുള്ളത് അത് കട്ക് ത്ത്ങ്ങാണ്ട് മക്കക്ക് ഇണ്ടാക്കിച്ചാല് നല്ല ടേസ്റ്റണ്
ആഹ്
അവര് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലൊക്കെ ഒന്നായിട്ട് കിട്ടണം
അതെ
ഇപ്പക്കെ ഈ മഴി ഇതൊക്കെ ആയ കാരണേ വരുമ്പം തന്നെ ചോയ് എന്താന്ന്ള്ളത് എന്ന് ചോദിച്ചിട്ടാണ് വീട്ടിക്ക് കേറുക
അയ്യോ ഓരു സ്കൂള്ട്ട് കഴിഞ്ഞിട്ട് വിശന്നിട്ട് വരുന്നല്ലേ
ആഹ് അപ്പൊ പിന്നെ ഞാനല്ല ഒന്നക്കല്ല് ഇതുണ്ടങ്കി ഇങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കി അങ്ങന പിന്നെ ചെറുപയറ്, കടല, മുതിര അങ്ങനെയൊക്കെ എന്തെക്കിലൊക്കെ ഉണ്ടെങ്കില് പുഴുങ്ങിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കി വച്ചെടുക്കും എന്തെങ്കിലും ഒന്ന് കിട്ടണം ഇന്നത് ന്നൊന്നും നിർബന്ധം ഒന്നും ഇല്ല
ഉം എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി തിന്നാന്
ആഹ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റെ തോട്ടൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ പഴത്തിന്റെ കൊലകളൊക്കെ പഴുത്തത് ഉണ്ടെങ്കില്
അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഇതാക്കും അല്ലേ ഇവിടെ പിന്നെ മെയിനായിട്ട് ആഹ് ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് കാണുന്നത് ഫാഷൻ ഫ്രൂട്ട് പിന്നെ പേരക്ക മാങ്ങ, ചക്ക
ആ ചക്കയും മാങ്ങയൊക്കെ ഞങ്ങക്ക് നല്ലണ്ട് പക്ഷേ ചക്കൊക്കെ ഈ മഴ പെയ്യുന്ന ടൈമില് ഉള്ളിക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഒരു
കേറും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇവിടെ മൈനായിട്ട് കാണുന്ന ഒരു സാധനം പേരെ ക്കും പിന്നെ ഫ്രെഷൻ ഫ്രൂട്ടും വൈലറ്റ് ക്കും ഫ്രെഷൻ ഫ്രൂട്ടും പലതരം വറൈറ്റി ഫ്രെഷൻ ഫ്രൂട്ട്സുകളും ഉണ്ടാവും ഇവിടെ അതൊക്കെ ഉണ്ട് ഇവിടെ
മഴ ആവുന്നവരേക്ക് ചക്കി മാങ്ങൊകേറ്റ് ഇങ്ങനെ പോവാം അത് നല്ല ടേസ്റ്റും കാര്യങ്ങളായിട്ട് അങ്ങനെ പോവും മഴ ആയാ പിന്നെ അയിമക്ക് നോക്കീട്ട് കാര്യല്ല
ചക്കക്കൂട്ടാന് ചക്കുപ്പേരി പിന്നെ അങ്ങനെ കുറേ പറഞ്ഞിട്ട്
ആഹ് ചക്ക ഞങ്ങളൊക്കെ പിന്നെ ആ മൂക്കണ ടൈമിൽ എടുത്തിട്ട് എന്തെയ്യും പൊരിച്ചിട്ട് അള്ക്കിലാക്കി വെക്കും നമ്മൾക്ക് ഈ മഴന്റെ ടൈമിലൊക്കെ ആഹ് എടുക്കാ എല്ലാത്തപ്പ മഴ ഇല്ലാത്ത ടൈം ആണെങ്കില് അപ്പൊ നമ്മുക്ക് കൂട്ടാൻ വക്കാം ഈ ഇപ്പത്ത് എന്ത് ചെയ്യും നമ്മള് സേവാക്കി
ആഹ് നമ്മളും അങ്ങനെതന്നേയാണ് നമ്മള് തുറമാങ്ങയും വടുവയും ഇങ്ങനെ സേവാക്കി വെക്കും കണി മാങ്ങ ഉപ്പിലിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും മഴക്കാലാവുമ്പോ തിന്നാന്
ആഹ്
നമ്മളള് മെയിന് തുറമാങ്ങ അത് മാത്രം നമ്മള് മെയിനായിട്ട് എല്ലാ എല്ലാരും ഉണ്ടാക്കും അത്
ആഹ് ഇത് മക്കക്കൊക്കെ നല്ല ഇഷ് ട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലെ ചിലപ്പോ ഉണ്ടാക്കിച്ചാ നമ്മൾ ഉണ്ടാക്കിക്കണ കാണോള്ളൂ പിന്നെ നോക്കുമ്പോ അൾക്ക് കാലിയായിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയും ഇത് ഇപ്പൊ ഇടുക്കണ്ട ആഹ് ഇപ്പൊ എടുക്കണ്ടാ നമുക്ക് ഇപ്പൊ കൂട്ടാ വെച്ചിട്ട് തിന്നാം ഇതൊക്കെ നമുക്ക് മഴ ആകുമ്പോൾ ചക്ക തിന്നാൻ പറ്റൂല്ലല്ലോ അപ്പാ ടൈമിൽ എടുക്കാന അങ്ങനൊക്കെ പറഞ്ഞ് കുറേ ഒക്കെ മാറ്റി വെക്കും ന്നാൽ ഓൽ കണ്ണ് വെട്ടിച്ചിട്ട് ഓൽക്ക് കിട്ട്നൊട്ത്തൊക്കെണെങ്കിൽ ഓൽ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും
ആഹ് അതെ അതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ചക്ക വറത്തെ ഒക്കെ
ആഹ് അതിങ്ങനെ ഇളക്കി പൊരിച്ചിട്ടുണ്ടാക്കുമ്പോ
ഉം അതന്നെ ഇവിടത്തെ അവസ്ഥ അതന്നെ എല്ലാരും ഈ കൺമുന്നിൽ കാണാണെങ്കിൽ ഞാന് എടുക്കാണങ്കിൽ ഞാൻ എടുത്ത് തിന്നും
പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ഞാനും തിന്നും കൺമുന്നി കണ്ട ഞാനും തിന്നും
ഏ അത് ടേസ്റ്റ് ഇതൊക്കെ അറിയുമ്പം പിന്നെ നമ്മക്ക് കൈ അവ്ടെ ഒതുങ്ങി നി ക്കൂല കാണുമ്പോ ഒന്ന് ഇട് ഒന്ന് ഇട്ത്ത് വായിലിട്ടോക്കാന്ന് വിചാര്ച്ചിട്ട് നടക്കും
പിന്നെ
പിന്നെ എന്താ ഇങ്ങനെ പോണ് ന്നാ ശരി ഞമ്മക്കിഞ്ഞി പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ